ഹലോ ചേച്ചി എവിടെയാ?
ആ ഇവിടേണ്ട് വീട്ടിലാ
ആ ചേച്ചി ചേച്ചിയുടെ വീട്ടിപോയടേ
ഞാൻ എന്റെ വീട്ടി പോയാരുന്നു. ഇപ്പ ഞാൻ തിരിച്ച് വന്നു.
ആ പിള്ളേരോ?
എല്ലാരും ഒണ്ട്
ആഹ് അമ്മ ൻ്റി അവടെണ്ടാ?
അമ്മ അവർക്ക് ജോലിയുണ്ട് തൊഴിലൊറപ്പ് പ്പൊണ്ട് അന്നേരം അതിന് പോയേക്കുവാ ആഹ് ചായകുടിഒക്കെ കഴിഞ്ഞൂ
ഉം ഊണ് കഴിച്ചായിുന്നോ?
കഴിച്ച കഴിച്ചു ഉഊണക്കെ
എന്തൊക്കെണ്ടായിരിന്നാടാ?
ഇന്നും മീൻകറി ഉണ്ടായിരുന്നൂ പിന്നെ തോരൻ, സാമ്പാറ്
ആഹ വേറെ എന്റെറെ അമ്മ വെച്ചിട്ട് പോയതാണ്. ധോണി ധോണി അടിക്കളകറ ദ
ആഹഹ്ഹ്ഹ്! ഉം ഇവിടെ ഞങ്ങ രണ്ട് രണ്ട് ഞങ്ങള് മൂന്ന വരെയ ഉള്ളല്ലോ. കൊച്ചനടെ കൂട്ടിയേ അപ്പം ആഹ് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഒന്ന് എണ്ടോ മൂന്നോ കറി ഉം അത് തന്നെ ധാരാളം
ണ്ട
മഴ നല്ല കോളുണ്ട് മഴയുടെ മിക്കുവാ
ഉ ഇവിടെ പൊടിച്ചു തുടങ്ങി
ആണോ ജോലിക്ക് പോയോ ഇന്ന് അതോ? ഇരിയാന്നോ ഓക്കെ ആ ഹസ്ബൻഡ് പോയോ?
ആ പോയിപോയി ന് വോയി.
ആണോ ആഹ ആ നാളെ വരെ
ആഹ് നാളെ പോകണ്ട നാളെ ഇനി വീട്ടിലോട്ടൊക്കെ വന്ന് പോകാൻ വേണ്ടി ഇ ഇരിക്ണ് ചെലപ്പ പോവും
ഭാ ആഹ് ഓക്കെ ആഹ് ആഹ് ആ പിന്നെ
എന്തൊക്കെയുണ്ട് ഏച്ചി വിശേഷങ്ങൾ?
വിശേഷം എന്തുവാ ഇന്ന് ഈ പിള്ളേർക്ക് സ്കൂളൊക്കെ തുറക്ക്ന്ന്
ആഹ് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞോ
കല്യാണങ്ങള് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞി ഇനി ഇനിം ഏറ്റ തോനെയുള്ളത് ചിങ്ങ ആ ടൈമിലൊക്കെ അല്ലേ? ഓണത്തിന്റെ ടൈമില് ഇവിടെ അടുത്ത് അടുത്ത ഒന്ന് രണ്ട് കല്യാണങ്ങളുണ്ട്
ആഹ് ഇനി അമ്മക്ക് അതൊക്കെയുള്ളു
ആ ഇനി അതൊക്കെ ഉള്ളൂ
എല്ലാർകൊക്കെ കാണാൻ പറ്റുന്ന അവസരം ഇനി അതല്ലേ
ആഹ് നാന്
ഓണത്തിന്റെ ഇടക്ക് ഇവിടെ ആവുമ്പോ പിന്നെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീരും മ് തുണിയൊക്കെ കഴിക്കിട്ടായിരുന്നോ മഴയൊക്കെല്ലേ ഇങ്ങനെ
തുണിയൊക്ക നേരത്തേ കഴുകി
ആഹ്
ഞാന് നേരത്തെ കഴുകിയിട്ട്
മഴയത്തെങ്ങനെ ഒണക്കി എടുക്കുന്ന്
ആഹ് അതാ പാട് മഴയാവുമ്പോ പിന്നെ ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ഇന്ന് ഇച്ചിരി വെയില് കണ്ടേയിരുന്നു അതും പോയി
ആഹ് ഇന്ന് ഇച്ചിരി വൈ ഇന്ന് കണ്ടേ ആര്ന്ന് ഇന്ന് രാവിലെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു പിന്നെ എന്നാലും
ഉം രാവിലെ അവിടെ ഭയ നല്ല മഴയായിരുന്നു ഞാൻ രാവിലെ അവിടുന്ന് എറങ്ങിയപ്പോ കൊഴപ്പൊന്നുമില്ല നല്ല വെയിലായിരുന്നു. അവിടെ വീട്ടീന്ന് ഇങ്ങോട്ടിറങ്ങി ഒരു വളവങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ ഞാൻ വിചാരിച്ചു ഇപ്പൊ തോരുവെന്നുള്ള രീതിക്ക് നിന്നതാ പക്ഷെ മഴയാണെ തോന്നില്ല നനഞ്ഞു ഊറ്റി വാരിയ പിന്നെ ഇവിടെ പണിസ്ഥലത്ത് വന്നെ പണിസ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്കൊള്ള ബസ്സും പോയി കിട്ടിയ ബസ്സിന് ചാടി കയറി കഴിഞ്ഞപ്പം കേറണ്ട ബസ്സിൽ തന്നാ കേറിയത്.
ആഹ് ആഹ്
ഇതൊന്നുവല്ല വേറേ ഡിപ് പോലെ വണ്ടിയ ആയിരുന്നു ഞാൻ പിന്നെ വണ്ടി മറിയെന്നും പറഞ്ഞ് ചാടി ഇറങ്ങാൻ വേണ്ടി കണ്ടക്ടറിനടുത്ത് ടിക്കറ്റ് എടുക്ക കാൻ ചോദിച്ചപ്പഴാ ഞാൻ പൊറകില് ഈ വണ്ടി ഉണ്ടോന്ന് തെരക്കിയേ അപ്പൊ അവര് പറഞ്ഞ് അല്ലാ അത് തന്നാ ഇതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ബോർഡില് ന് വ്യത്യാസമൊണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോളാ അവര് എന്നോട് പറഞ്ഞെ ഇല്ല ബോർഡ്‌ മാറ്റ് മാറ്റിട്ട് ഉണ്ടെന്നേ ഒള്ളൂ ഉടനെത്തെ
ആഹ് ആഹ് ആഹ് അവിടെന്ന് നേരിട്ട് ബസ്സിൽ ഇറങ്ങോ ഇവിടെ ഇറങ്ങുവോ ബസ്സിൽ കയറീട്ട് ഇവിടെ ഇറങ്ങുവോ അവിടുന്ന് നേരിട്ട്
ആഹ് അവിടുന്ന് നേരിട്ട് കേറത്തേ ഒള്ളൂ ആഹ് ഒറ്റ ബസ്സില് പിന്നെ താമസിക്കുവാണെങ്കി മാത്രം അവിടെന്ന് വേറെ ജെ ജംഗ്ഷനിലോട്ടുള്ള ബസ് കിട്ടുവോന്ന് നോക്കും ഇന്ന് ഞാൻ പിന്നെ ഇംഗ്ഷനിലോട്ട് ബ ബസ്സ് കേറിയെ പക്ഷെ അവിടെ അങ്ങ് വരെ ചെല്ലേണ്ടി വന്നില്ല പിന്നെ പകുതിക്ക് എറങ്ങേണ്ടി വന്നു ഒറ്റ ബസ്സ് പിന്നെ റൂട്ട് നോക്കിയപ്പഴ്ത്തേക്കും അവരടുത്ത് എത്താറായായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറുക്കുവഴി പിടിച്ചാ പോരുന്നേ അങ്ങനെ കിട്ടി അല്ലായിരുന്നെങ്കി എനിക്ക് അതും കിട്ടത്തില്ലായിരുന്നു
ഇല്ലായിരുന്നു ആഹ് ആഹ് ആഹ് ആഹ് വൈകിട്ടെപ്പൊ കഴിയും
വൈകിട്ട് എട്ട് മണിയൊക്കെ ആവുമ്പഴ്ത്തേക്ക് കഴിയുവായിരിക്കും പിന്നെ പണി നടക്കോ എടുക്കുവോ വെറുതെ ഇരിക്കും നമ്മൾ അളവൊക്കെ എടുത്തിട്ട് കൊടുത്ത കഴഞ്ഞാൽ നമ്മുക്ക് പിന്നെ വേറെ പണിയില്ല നോക്കിയിവിടരുന്നാ മതി
ആഹ് ആഹ് ആഹ്
നമ്മളിപ്പോ അതും നോക്കി ഇങ്ങനെ ഇരിക്കുവാ ഇപ്പ മഴ പെയ്യുന്നീ ത്ത് വെക്കുവോന്ന് അറിയാനും വയ്യ
ആഹ് ആഹ് ആഹ്
കൊടയും പിടിച്ച് ഇവിടെ ഇരിക്കുന്ന് ഒരു ബെഞ്ചില് ഏഹ് ആഹഹ് സൈറ്റ് വർക്കാ
ആഹ് സൈറ്റില് അല്ലിയോ
അഹ് സൈറ്റിലാ ഇവിടെ ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ മണ്ടക്ക് ഇരിക്കുവാ നല്ല രസം ഒണ്ട് ഇവിടെ ചുറ്റി കാണാൻ വേണ്ടീട്ട്
ആഹ് ആണോ ആഹ് ആഹ് ആഹ്
തോനുന്ന് നാലാമത്തെ നിലയിലായിരിക്കുന്നേ ഇപ്പ
അവിടെ സൈറ്റ് വർക്കിന് എന്തു ജോലി ചെയ്യുന്നെ എന്തുവാ
അളവൊക്കെ നോക്കി ഇവിടെ ഇരുന്നാ മതി വേറെ പണിയൊന്നുമില്ല
അളവൊക്കെ നോക്കി ആഹ് ആഹ് ആഹ് ഓ അവര് വർ
ആഹ് അതെ അതെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുക്ക് പണി നിർത്തിട്ട് നമ്മുക്ക് വീട്ടിൽ പോവാം അല്ലെ ജോലി സ്ഥലത്ത് പോയിരിക്കാം
ആണോ ആഹ് ആഹ് ആഹ് ആഹ് മഴയായൊണ്ട് മഴയായപ്പോ ചെയ്യാൻ പറ്റുവോ അവർക്ക്
അവര് അവര് ചെയ്യുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ അവര് ചെയ്യത്തില്ല ഇപ്പ എങ്ങനാന്നുള്ള കാര്യം അറിഞ്ഞൂട പുതിയ സൈറ്റാ അതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ വയ്യ
ആഹ് ആഹ് ആഹ് വെ വേറെ ആരുണ്ട് ഒറ്റക്കേ ഒള്ള്
അല്ല ഞാൻ ഒറ്റക്കേ ഒള്ളു വേറെ ആരും വന്നില്ല
വന്നില്ലേ
ഉം പകരത്തിന് കൊണ്ട് നിർത്തിയേക്കുവാ
ആഹ് പകരത്തിന്
ഉം നല്ല മഴ പെയ്യുന്നു വേ പൊ ത്തം ഇപ്പ നനയുവെന്നാ തോനുന്നെ രാവിലത്തെന്റെ ബാക്കി നനഞ്ഞ് ഇനി വീട്ടി ചെന്ന് കേറാം
ആഹ്
ഇവരിനി ആറ് മണിവരെയൊക്കെ വെക്കുവാണെന്നൊണ്ടെ വീട്ടി പോവാനും പറ്റത്തില്ല പിന്നെ എനിക്ക് എറെ വീട്ടിലോട്ട്
ആഹ് അങ് അങ്ങോട്ട് പോണല്ലേ അവിടോ
ആഹ് വീട്ടിലോട്ട് പോവാൻ എളുപ്പാ ഇവിടുന്ന് ഒര് അരമ മണിക്കൂർ മതി ബസ്സ് കിട്ടുവാന്നെങ്കി
ആന്നോ ആഹ് ആഹ് ആഹ് ആഹ്
അല്ല താമസം ഒണ്ടൊന്നൊണ്ടെങ്കി കൊറ
ആഹ് അപ്പൊ എത്ര മണി ആവുമ്പഴ് ത്തേക്ക് വീട്ടിലെത്തും
ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പഴ്ത്തേക്ക് എത്താം ഇവിടുന്ന് ആറ് മണിക്ക് ഒരു ബസ്സുണ്ട് ആ ബസ്സ് കിട്ടുവാന്നെങ്കി എനിക്ക് ആറെ മുക്കാലൊക്കെ ആകുമ്പഴ്‌ത്തേന് അങ്ങ് ചെല്ലാൻ പറ്റും അല്ലെങ്കി പിന്നെ താമസിക്കും പിന്നെ ഇവിടുന്ന് ആറേമുക്കാലിനേ അങ്ങോട്ടേക്ക് ഒരു ബസ്സുള്ളു ആ ബസ്സിന് ചെന്നിട്ട് പിന്നെ ഓട്ടോ വിളിച്ചൊക്കെ പോവേണ്ടി വരും
പോവേണ്ടി വരും ആ അവിടെ അമ്മയ്ക്കൊന്നും പ്രശ്നം ഇല്ല
ഇല്ല ഇല്ല ഒരു പ്രശ്നോം ഇല്ല
പ്രശ്നയില്ല ആ ആഹ് ആഹ് ആ ജോലി ആവുമ്പ
ആഹ് അതാ അവരൊക്കെ ജല സമയത്ത് ഇഷ്ടപ്പെടത്തില്ല എന്നാലും നമ്മുടെ കാര്യം നോക്കി നമ്മുക്ക് പോയല്ലേ പറ്റു നമ്മുടെ ജോലിയെന്ന് പറഞ്ഞ് നമ്മുക്ക് നോക്കണ്ടേ?
നോക്കണം ആന്നാന്നാന്ന് പിന്നെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാല് എന്തൊക്കെ ടെൻഷൻ കാര്യങ്ങളും
അതാ പിന്നെ വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടത്തെ കാര്യങ്ങള് നോക്കണം.
അവിടത്തെ കാര്യങ്ങള് വീട്ട് കാര്യങ്ങള് രാവിലെ എഴുന്നേക്കുവോ രാവിലെ എഴുന്നേ ചോറൊക്കെ ആക്കുവോ
പിന്നെ രാവിലേ എണ്ണീക്കും ആ ഒരു ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ പിന്നെ എണ്ണീക് സൈറ്റ് ഒക്കെ ഉള്ളപ്പനാണെങ്കി നമ്മള് രാവിലെ എണീക്
ആന്നില്ലയോ ഉം
അവിടെ വലിയ പണിയൊന്നുംല്ല അവിടത്തമ്മ ഫുഡ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കൊറ ഉം സമയം എടുക്കും ഉച്ചേയ്ക്ക ആകുമ്പഴത്തേക്കേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കഴിക്കാനുള്ളത് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് പോരുന്നാൽ മതി
പോര്ന്നാ മതി ആഹ് അല്ല ഉച്ചക്കത്തേക്ക് ചോറു കൊണ്ട് വരുവോ അതോ? ചോറുണ്ട് ഉം രാവിലെ മ്മ കാപ്പി കാപ്പി ഉച്ചയ്ക്ക് ചോറ്
ഉം രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയോ വല്ലേ ഉണ്ടാക്കത്തുള്ളു അത് പിന്നെ മേടിച്ച് വെക്കാലോ
മാണോ ആഹ് ഹസ്ബന്റിന് ചോറൊണ്ടോണ്ടേ
വേണ്ട അതിനി ഉച്ചയാവുമ്പം വീട്ടീന്ന് കൊണ്ട് കൊടുക്കത്തേയുള്ളു
ആഹ്
രാവിലെ പഴഞ്ചോറ് കഴിച്ചു അതിന് പഴഞ്ചോറാ ഇഷ്ടം ഉം അല്ലാതെ കാപ്പി ഐറ്റംസാന്നും കഴിക്ക
കഴിക്കത്തില്ലയൊ ഉം ഉം ഉം ഉം ഉം അവടെ ആരൊക്കെയുണ്ട് ഹസ്ബൻന്റെ വീട്ടില്
അവിടെ അച്ഛനും അമ്മിം ചേട്ടനും ചേട്ടന്റെ ചേട്ടൻ പിന്നെ അച്ചാമ്മ ഉണ്ടാരുന്നു അച്ചാമ്മ മരിച്ചു പോയി കൊറച്ച് ട്ട് ഒരുപ്പെ രണ്ട് മാസാവുന്നേ ഉ
ആണോ ആഹ് ആഹ്
ഉം കഴിഞ്ഞ മാസം ആണെന്ന് തോന്ന്ന്നു മരിച്ചേ
മരിച്ചെ വയ്യാതെ കെടന്നെയാരുന്നോ
ആഹ് വയ്യാതെ കെടന്നെയാരുന്നു
ആഹ് ആഹ് ആഹ് ഉം ഹസ്ബൻ്റിൻ്റെ ചേട്ടനെന്തോ ജോലി
ഏഹ്
ഹസ്ബന്റിന്റെ ചേട്ടനെന്തോ ജോലി
ഹസ്ബൻ്റിൻ്റെ ചേട്ടനങ്ങനെ പ്രത്യേയിച്ച് പണിയൊന്നില്ല ബോട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നു
ആഹ് ആഹ് ആഹ് ഉം ഇവിടെ ആരൊക്കേണ്ട് ഇവിടെ വീട്ടില്
ഇവടെ എന്റെ വീട്ടി എന്റെ അമ്മ അച്ഛൻ അനിയൻ ഉം ആഹ് അനിയന് ഇപ്പം ഏഹ് പഠിക്ക്യാ വേണ്ടി പോവുന്നുണ്ട്
പഠിക്ക്യുന്നുണ്ട് ആഹ് ആഹ് ആഹ് ഉം
ആഹ് അപ്പൊ അയാള് ഇനിയിപ്പോ അടുത്ത മാസം വരുവായിരിക്കും അല്ലെങ്കി ഈ മാസം വരും എന്നാന്നൊന്നും അറിയാൻവയ്യ ഉം ചേട്ടനൊക്കെ വിളിക്കാറുണ്ടോ?
ചേട്ടൻ വിളിക്കാറുണ്ട്. ഓണത്തിനേക്ക് എത്തും
ആഹ്
അവരെ കൂട്ടുകാരന്റെ അടുത്ത്. കൂട്ടുകാരന്റെ ഒരു കല്ല്യാണുമുണ്ട്. ആഹ്.
ഇപ്പൊ കല്യാണത്തിനോ വരുവല്ലേ
വരും വരും
എന്നാ ശരിയേച്ചി ഞാൻ പിന്നെ വിളിക്കാം കെട്ടോ.
ശരിയടാ ശരി ശരി ഓ